ഹലോ
ഹലോ ആ എന്തട്ക്കാ
എന്തൊക്കെ വിശേഷം
ആഹ് സുഖായിട്ട് ഇരിക്കുന്നു ഇന്ന് മഴേ ആഹ് ഇപ്പ കഴിഞ്ഞതേ ഒള്ളൂ
ഉം ചായ ഉം ചായക്കെന്താ സ്പെഷ്യൽ എന്താ
ഇന്ന് ഏഹ് പൊരി മേടിച്ചു കൊണ്ട് വന്നതാ കടയിൽന്ന് സുഖിയനും പിന്നെ സുഖി സിസ്റ്ററിന്റെ മോനുണ്ടായിരുന്നു അപ്പൊ ആൾക്ക് ഏത്തക്ക പൊരി ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ട് അതും മേടിച്ചുകൊണ്ട് വന്നു. ആഹ് അപ്പൊ അതിന് വേണ്ടി കൊണ്ടുവന്ന് സുഖിയനും ഉഴുന്ന് വടയും അതും ഇതൊക്കെ അങ്ങനെ അവിടോ
വെക്കലുണ്ടോ
ആ വീട്ടിലും വെക്കും
ഏ
ഇവിടെ ഉമ്മ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കും അതിന്റെ എല്ലാ പാത്രവും ഉണ്ട്. ഇപ്പൊ പോയി മേടിച്ചായിരുന്ന് ഈ ഇടയ്ക്ക്
ഏഹ് എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നോ
ആ ആയിരുന്നായിരുന്നു ഉമ്മാക്ക് ഇതെല്ലാം അറിയാം ഹസ്ബന്റ് ന്റെ ഉമ്മാക്ക് പണ്ട് തൊട്ട് ഇതിന്റെ കടയുണ്ടായിരുന്നു ഇവർക്ക് ഉണ്ട് അപ്പൊ അവിടെക്ക് ആഹ് ആന്ന് ആന്ന് അപ്പൊ ഈ ചായക്കടയിലൊക്കെ നിന്നിട്ട് ആഹ് പണ്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ എല്ലാം അറിയാം ഈ വെട്ട് കേക്ക്. ക്ക് പിന്നെല്ലേ അച്ചപ്പം
ആ ആ അതൊക്കെ നന്നായിട്ട് ഇണ്ടായി ഉണ്ടാക്കായിരിക്കുല്ലേ
ആഹ് അറിയാം അറിയാം അതെല്ലാം അറിയാം.
പിന്നെ എവിടക്കെങ്കിലും കൊടുക്കാറുണ്ടോ അതോ വീട്ട്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി എങ്ങനെയാ
ഒരു ഒറോട്ടിയുടെ ബിസിനസ്സ് ഉണ്ട് ഇവിടെ വീട്ടിലെ ഒറോട്ടി അരിപ്പത്തിരി കൊടുക്കുന്നത് അപ്പം തുടങ്ങിയ സമയത്തൊക്കെ അവര് ഇവര് ഇത് കൊടുക്കു ആയിരുന്നു അച്ചപ്പവും ഈ വെട്ട് കേക്കിന്റെ അതൊക്കെ ഓർഡർ അനുസരിച്ച് കൊടുക്കുവായിരുന്നു എല്ലാർക്കും വീട്ടിൽ വീട്ടിലേക്കൊക്കെ കൊടുക്കും ആ ഇപ്പം ഇല്ല, ഇപ്പം എടുക്കുന്നില്ല പണ്ട് ഉണ്ടായിരുന്നു പണ്ട് ആഹ് ഇപ്പൊ ഈ അരിപ്പത്തിരി മാത്രമേ ഉള്ളൂ
ആ ആ ആ പിന്നെ എങ്ങനെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് മുന്നോട്ട് പോവുണ്ടോ.
ആഹ് പോവുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ സീസൺല്ല ഇപ്പം കൊറവാ പക്ഷേ ഒത്തിരി എടുത്ത് ഉണ്ടല്ലോ അത് ഇപ്പൊ ഒരുപാട് അടുത്തും ഉണ്ട് പിന്നെ നൊയമ്പിന് മാത്രമേ ഉള്ളൂ നൊയമ്പിനും പിന്നെ എന്തെലും കല്യാണ വർക്കിന് മാത്രമേ ഉള്ളൂ
ആഹ് അതെ അതെ പിന്നെന്താ പിള്ളേരൊക്കെ ആണല്ലേ. ഇപ്പം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ സ്കൂൾക്കൊക്കെ പോണ പിള്ളേരില്ലേ
ഇല്ലല്ല സിസ്റ്റർ ഓ രണ്ടാളും ഉണ്ടായിരുന്നു ഒരിത്തനിപ്പോ വൈകിട്ട് പോയി വൈകിട്ട് മദ്രസൽ പോണമായിരുന്നു അപ്പൊ അതിന് പോയേക്കണ് ഇപ്പം വിളിച്ചോണ്ട് പോയി മൈനാപ്പള്ളിയിലാ വീട് അങ്ങനെ ഇപ്പം ഒണ്ടാരുന്നു ഇന്നലെ ഇന്ന് സ്കൂള് ഇല്ലാരുന്നു.
ആ ആ അപ്പൊ വിരുന്നിന് വന്നതാവല്ലേ. ഇന്ന് സ്കൂളില്ലേ അപ്പൊ.
ഇന്ന് ഇല്ലായിരുന്നു അവർക്ക്. ഇന്ന് ഇല്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ എന്തോന്ന് മഴയ, മഴ എന്തുവാന്നറിഞ്ഞില്ല അവധിയാരുന്നു. പ്പ ഇന്നലെ മുടി വെട്ടണോംന്ന് പറഞ്ഞു ഇവിടെ രാവിലെ വിളിച്ചോണ്ട് വന്ന്. പിന്നെ ഇപ്പളാ പോയത്. ഇന്ന് പിന്നെ മദ്രസയിലുണ്ട് വൈകിട്ട് സ്കൂളൊള്ള ദിവസം വൈകിട്ടും ഒണ്ട് മദ്രസ്സേല് അതുകൊണ്ട് പോയേക്ക്‌ന്ന് പിന്നെ പിന്നെ അവിടെ എന്തോ ഉണ്ട് വിശേഷം.
ഇവിടെ സുഖായിട്ടു പോണു. മോനൊക്കെ പരീക്ഷ റിസൽട്ട് വന്ന്ണ്ട്. എൽ കെ ജിയില് ചേർത്തിട്ടേ ഒള്ളൂ ഇപ്പോ വന്ന് ചായയൊക്കെ കുടിച്ച് പഴംപൊരി ഉണ്ടാക്കി ഒന്ന് ഓന് പഴം പൊരീം ചായേം കൊടുത്ത്
വീട്ടി വീട്ടിലുണ്ടാക്കിയതാ
അ അതെ അതെ വീട്ടിലുണ്ടായി ആ ആ അപ്പഴ് ഇങ്ങനെ കുടിച്ചിട്ടിരിക്കയാണ് രാ ക്കത്തക്കല്ല ഫുഡ് ചോറ് വെക്കണം ചോറ് തീ മട്ടിട്ടുണ്ട് മം അപ്പൊ അങ്ങനെ ഇരിക്കാണ് എന്താ ആ അതെ രാത്രി ചോറ കഴിക്കാറ് നിങ്ങളെങ്ങനെ ചോറ് കഴിക്കാറില്ലേ അതൊ ചപ്പാത്തിയോ എങ്ങനൊക്കെയാ
യ്ക്കേ ഒള്ളാത്തെ എടക്കേ എട്ക്കത്തോളൂ പിന്നെ അല്ലെങ്കിൽ ഒറോട്ടി എടുക്കുവാണെങ്കിൽ അതെടുക്കും അല്ലെങ്കി പിന്നെ കപ്പക്കാച്ചിലൊക്കെ പുഴുങ്ങും അല്ലെങ്കിൽ ഏത്തക്ക പുഴുങ്ങും അങ്ങനെ ഇവിടെ ആർക്കും ചോറ് രാത്രിയിൽ ഇഷ്ടവല്ല
ആ ആ ഇവിടെയെനിക്ക് ചോറ് കിട്ടണം ന്നാലെ ഇഷ്ടാവുള്ളൂ ആയിക്കെന്തെങ്കിലും കറിയും എന്തെങ്കിലും ഒരു മീനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഒന്ന് വേണം
മ് മ് ഇവിടെ ഇവിടേ ഏ
ഉമ്മി ഇപ്പൊക്കെ ഉണ്ട് അവർക്കൊക്കെ ചോറെന്നെ വേണ്ടത്റിയ ചപ്പാത്തി പരിപാടി അങ്ങനത്തെ പരിപാടിയൊന്നുല്ല
ആ ആ ഇവിടെ പലഹാരം ഇഷ്ടം എല്ലാവർക്കും മ് മ്
നല്ലാ കല്യാണം കഴിച്ച് പഠിക്കണൊണ്ടോ എന്തം പഠിക്കണൊണ്ടൊ ഇപ്പം
ആ പി എസ് സിക്ക് പോന്നായിരുന്നു പോുന്നുണ്ട് ഈ കോർപ്പറേറ്റ് ബാങ്കിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ് ബാങ്ക് കേറാൻ വേണ്ടി ആ ഡിഗ്രി ബികോം കഴിഞ്ഞതാരുന്നു അപ്പ അതിന് എന്ത ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നു ടെസ്‌റ്റോക്കെ എഴുത്ന്ന്
ആ ആ
പിന്നെ ഇനി എന്തെങ്കിലും പഠിക്കണന്ന് ഒണ്ടല്ലാതെ ഈ ഒരു വർഷത്ത് സി എം എയോ ഒക്കെ പഠിക്കണോന്നൊണ്ടേ ഒണ്ട് നോക്കട്ടെ ഇത്
ബസ്
ഉം ആന്ന് അതെടുക്കണം ഒരു വർഷത്തെയാ
ആ ആ
ആ പണ്ട് തിരക്യാര്ന്ന് പണ്ട് തിരക്കിയപ്പോ നിന്ന് പഠിക്കണം തിരുവനന്തപുരത്തോ എറണാകുള നിന്ന് പഠിക്കണം പിന്നെ പിന്നെങ്ങ് മടിച്ചു പിന്നെ ഇപ്പം കൊല്ലത്തൊണ്ടെന്ന് പറയ്ന്ന് ഇങ്ങനെ പോയി വരാൻ പറ്റുവെങ്കി അങ്ങനെയൊക്കെ പോവാന്ന് വിചാരിച്ചു ആഹ്
അങ്ങനെ പോയി വരാം പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നല്ലത് മം മറ്റേ ഹോസ്റ്റൽ ഒക്കെ നോക്കുമ്പോ ഫി ആ അതെ അങ്ങനത്തെ കോഴ്സിനൊക്കെ ഇപ്പൊ ഒക്കെ പ്രൊഫഷണൽ ആയിട്ട്- എന്തിലും കോഴിസ് എടുത്തുക്കുന്നതാണേ
അങ്ങനെ എന്തെങ്കിലുക്കെ പഠിക്കാ അങ്ങോട്ട് വേഗം ജോലിയൊക്കെ കേറും ഇപ്പ അങ്ങനെ- അപ്പം ഡിഗ്രിക്ക് തന്നെ പോവാല് കൊറവാണല്ലോ ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും കോഴ്സ് എടു- അതിന്റെ കൂടെ തന്നെ ഡിഗ്രിന്റെ സബ്ജക്റ്റും വരുമ്പളെ രണ്ടും ഒരുമിച്ചാക്കി പോവുംന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പഠിക്ക
ഉം ഉം ഉം ആഹ് ഇപ്പൊ ഡിഗ്രി ആർക്കും വേണ്ട ഇപ്പം ഡിഗ്രി പണ്ട് പഠിച്ച എല്ലാം ചുമ്മാതെ ജോലി ഇല്ലാതെ നിൽക്കുവ എല്ലാരും
ആഹ് അത് ഇവിടേം ഡിഗ്രിപ്പോ ആരും എടുക്കണില്ല ഇപ്പൊ പ്ലസ് ടു കഴിയാ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്ക പോവാ
ഇന്റേൺഷിപ്പ് കിട്ടും അല്ലെങ്കിൽ പ്ലേസ്മെന്റ് വഴിയും അങ്ങനെ അങ്ങ് പോവ്വ ഇപ്പ എല്ലാ പിള്ളാരും
ആഹ് ആഹ് എന്നാലെ എന്തെങ്കിലുമൊക്കെ ജോലി മറ്റേ ഡിഗ്രിയും കഴിഞ് പിന്നെ പിജി - ഡിഗ്രിഴിഞ്ഞു വിചാരിച്ചിട്ട് ജോലിക്ക്‌ വരുവല്ലോ അപ്പം വേണല്ലേ വേറെ എന്തേലും കോഴ്സ് എടുക്കുവാ അല്ലെങ്കിൽ ബി കോം എം കോം ആ ഡിഗ്രി - പി ജി ആ സെക്ഷനിക്ക് പോവാണെങ്കി -
ഉം ആതെ എന്താ പഠിച്ചെ -
ഞാന് ഡിഗ്രി കഴ കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ആഹ് ആഹ് ഞാനും അതേപോലെ ബി ബി കോം ആമായിരുന്നു വർക്ക് ഞാനിപ്പ ചെയ്യണേല്ല ഞാന്- ജി എസ് ടി റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യണേ ടാക്സിന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി അപ്പൊ പിന്നെ അങ്ങനെ പോവാന്-
പിന്നെ പിന്നെ പോയില്ലേ അല്ലേ ഇല്ല ആഹ് ഇനി എന്തെിലും ട്രൈ ചെയ്യുന്നോ ഇനി എന്തേലും
ചെയ്യണം എന്നുണ്ടെങ്കില് കുട്ടികളെ ഉള്ളൂ ഇപ്പൊ ചെറുതിന് ഒന്നര വയസേ ആയിട്ട്- ഒള്ളൂ അതെ ഞമ്മള് വിചാരിച്ച പോലെ പോവാൻ പറ്റത്തില്ലല്ലോ
ഉം ഉം ആന്
ഞാൻ ആരെങ്കിലും ഒക്കെ - ന്ന് വേണം ഒന്നില്ലെങ്കിൽ അംഗൻവാടിയിലെങ്കിലും പോ ആഹ് ആഹ് പോവാന് ആവണം ഉം ഉം പിന്നെ നമ്മളെ നാട്ടിലിപ്പം- ല് എന്ന് പറഞ്ഞാല് സാലറി പോതുവെ കൊറവാണ് കേട്ടോ നമ്മള് ഇത്രയും റിസ്- ക്ക്‌ എടുത്ത് പോകുമ്പോ അതിനനുസരിച്ച്- ച്ചുള്ള സാലറി ഇണ്ടെങ്കിലും ബുദ്ധിമുട്ടല്ലേ ഉം ഉം ഉം
പിന്നെ പൊറത്തു പോയാലേ ഉള്ളൂ സാലറി ഒക്കെ
ആഹ് അതെ പൊറത്ത് പോണം എന്നാലേ സാലറിള്ളു അതിപ്പോ നടകുല- ഉം ഉം ഉ
ആഹാ അത് പിന്നെ ഹസ്ബൻഡ് കൊണ്ട പോവണം അങ്ങനെയൊക്കെയ ഉള്ളൂ ഇനിയിപ്പ എല്ലാരും പോന്നൊണ്ട് ഒറ്റക്ക്‌ ആയാലും പോന്ന് ഇപ്പ എല്ലാരും
ഇങ്ങനെ എന്തേലൊക്കെ ചെയ്തെങ്കി തന്നെ എവിടെങ്കിലൊക്കെ എത്തുള്ളൂ ഇപ്പത്തെ സാഹചര്യത്തില് മ റ്റേതു ഒന്നും ആവില്ല അല്ല അവിടെ
ഉം ഇല്ല അല്ലെങ്കി കല്യാണത്തിന് മുമ്പേ ജോലി എന്തെലും സെറ്റാക്കണം പഠിച്ച് ഒരു കോഴ്സ് നല്ല കോഴ്സ്‌ പഠിച്ചു വെക്കണം
അഹ് ആഹ് അതാ വേണ്ട് കല്യാണത്തിന്റെ മുമ്പ് നമ്മൾ സെറ്റാക്കി വെക്കണം പിന്നെ ജോലിക്ക് വേണംന്നുണ്ടെങ്കി പോവാ പിന്നെ പോവാതിരിക്കും ചെയ്യാലൊ എന്നാലമ്മക്ക് വേണന്നുണ്ടാവുമ്പോ ഒരു ക്വാളിഫിക്കേഷൻ ണ്ടാവോല്ലോ
ആണ്
ഉം ഉം ഇയാളെ ഹസ്ബൻറ്എന്തയ്യണ്
ഹസ്ബെൻറ്റ് ഇല്ല ഇല്ല ഇല്ല
ഉം ഉം അഹ് ആഹ് എന്നാ പിന്നെ വേഗം എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് എടുക്ക പോവ
ഉം അതെ ആള് പറയുന്നുണ്ട് സി എം എ പഠിക്കണോന്ന് ഞാൻ പറയുന്നു ഒരു വർഷം ആവുമ്പോം പിന്നെ പെട്ടെന്ന് കഴിയുവല്ലോ പിന്നെ കൊല്ലത്തായ കൊണ്ട് പെട്ടെന്ന് പോയി വരികയും ചെയ്യാം
ആഹ് ആഹ് അതങ്‌ ഉം ഉം അങ്ങനെ എന്തേലും പ്രൊഫഷണലായിട്ട് കോഴ്സട്ക്ക വേഗം പോവാ ഞമ്മള് പഠിച്ചീനില്ലെ വെ പഠിച്ചതിലുള്ള ചെലവ് നമ്മളാട്ട് ഇണ്ടാക്ക അപ്പൊ ശരിയാവും ഉം എന്താ
ഇൻസ്ട്രുമെന്റ്സും പഠിച്ച് അപ്പം അറാംകോടൊരു സബ് കമ്പിനിയിലാ ജോലിക്ക് അറാംകോട്
ഉം ഉം
ഇബടെ നാട്ടില്ണ്ടാര്ന്നു പിന്നെഈ യുദ്ധം ആയതോണ്ട് പോവാനും പറ്റിയില്ല പിന്നെ പോയി
ആഹ് ഇൻ ഇൻഷാഅള്ളാ പോവാലോ പഠി ച്ചോ
പിന്നെ ഇപ്പം മടുപ്പാ വീട്ടില് ചുമ്മാ ഇരി
ആഹ് അതെ വീട്ടിൽ ചുമ്മായിരിക്കുമ്പൊ അതെങ്ങെനായാലും ഹസ് ബന്റ് ഇവടെ ഇല്ലാതിരിക്ക പിന്നെ നമ്മള് വീട്ടില്ങ്ങനെ ഇരിക്കും അതങ്ങനെയാ ചട പ്പന്നെ പി എ സിക്ക് എങ്ങനേ ആഴ്ചീലാണോ പോവല് അതോ എങ്ങനെ പി എ സ് ക്ക് പി എ സിക്ക് പോണില്ലേ ഇപ്പോ ആഹ്
ഓഹ് ഉണ്ട് പോണ് ണ്ട് അത് കു ഇല്ല ഇല്ലാ ആഴ്ചയില് രണ്ടൂസം ശനിം ഞായറും മാത്രം
ആഹ് അങ്ങനെയാവുമ്പം ബാക്കി ആഹ് ആഹ് ബാക്കി ദിവസൊക്കെ ഇവടെ ഇരിക്കല്ലേ
ഉം വാങ്ങി പഠിക്കും പക്ഷെ ന്നാലും ഫോണില് നോക്കിയിരിക്കും
ആഹ് ആഹ് അതെ അതെ ഉം ഉം ഏതായാലും നല്ലം പഠിച്ച് എവടെങ്കിലൊക്കെ എത്താൻ നോക്ക് ന്നാ ഓക്കേ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കാവേ ഓക്കെ ശരി